കേൾക്കുന്നില്ല
ആ കേൾക്കണ്ട് കേൾക്ക് കേൾക്ക കേൾക്കണില്ലേ
ഇപ്പള് കേൾക്കാലോ എന്തെല്ലാം വിശേഷം
സുഖാണ് എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള്
ഓ സുഖമായിയിരിക്കുന്ന്
ഭക്ഷണം കഴിച്ച
എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു രണ്ടു ദിവസം ആയല്ലോ വിളിച്ചിട്ട്
നോമ്പും കാര്യൊക്കെ അല്ലേ അപ്പൊ ആ തിരക്കിലിങ്ങനെ പെട്ടതാ
ആണല്ലേ ഞാൻ കരുതി കാണുന്നില്ല രണ്ടു ദിവസമായി കോള് കണ്ടിട്ട്
മം ഉം ഉം ഉം
പോയോ ഒന്നും അറിയൻ പാടില്ലല്ലോ
മറക്കാൻ പറ്റൂലല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കൂല
ഇല്ല ഇല്ല ഭക്ഷണം കഴിച്ചോ
ബ ഭക്ഷണം കഴിച്ചു കിടക്കാനുള്ളഅങ്ങനെ പുറപ്പാടിലാണ് മക്കൾക്കൊക്കെ ഭക്ഷണംകൊടുത്ത് അനക്കെ ഉറക്കല്ല
അതെ അതെ
ഇല്ലേ മോന അത് വെള് കാട്ടിനട ക്കണ് മോനൊറങ്ങീട്ടില്ലാ മോന ഉ റക്കണം
ആ ആഹ ഓ ഓ അങ്ങനെയൊക്കെയാണ് പിന്നെ ആഹ കഴിച്ചു കഴിച്ചു
മക്കളൊക്കെ കെടന്നോ
ഇല്ലയില്ല കെടക്കാറായി ഇന്ന് കുറച്ച് ലേറ്റായി പോയി പിള്ളേരെ ഉറക്കാന്
ഉം ഉം ഇക്ക വന്നീലെ
ആഹ ഇപ്പാണ് ഇപ്പാണ്
ഉ അതാ ഒരുപാട് നേര ആവോങ്കി വൈകുവോ വരാൻ രാത്രിയൊ ക്കെ വൈകുവൊ
ഇല്ലയില്ല മഴയ്ണ്ടോ നാട്ടില്
മഴൊന്നില്ല നല്ല വെയില പ്പൊ നമ്മ മഴം പറ മ ഇത നല്ല സമയാണ് പക്ഷെ മഴയൊ ന്നുംല്ല
അതെ അതെ മഴക്കാലാണ് പക്ഷെ മഴയില്ല മഴയിനി എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരാൻ പോകുന്നെ
നി അയിന എങ്ങനെ അറിയില്ല ഇനിപ്പൊ കൊറച്ച് കഴിഞ്ഞാലും പ്പൊ നല്ല മഴ ആയിരിക്കും. ചെലപ്പൊ
അതെ അതെ അതെ
ങ്ങക്ക് അവിടെ നല്ല വെയിൽന്നെ അല്ലേ
വൈലും മഴയും കൂടെ ചേർന്നിറ്റാ ണ്
ഉം ഉം ഉം ഉ നമുക്ക് ഇവിടെ ഫുള്ള് മുഴുവനായിറ്റ് വെയിലാണ്
അതെയ തെ വെക്കേഷണായിട്ട് എവിടെയുപോയെ
എവിടെയും പോയിറ്റില്ല ഇവിടെ ണ്ടായിരുന്ന്
അതെ അതെ യാത്രകളൊക്കെ ചെയ്യണോട്ടൊ.
ആഹ് ഇഷ്ടായി പിന്നെ നമ്മള് ഈ തിരക്കിലായി പോയില്ലേ. കുടിയിരിക്കൽൻ്റെ തിരക്കും എല്ലാം ക ഒരു ഒയിവ് കിട്ടീട്ടില്ല.
അതെ അതെ
പ്പം കുറച്ചായിട്ടിവിടെ താമസിച്ചട്ട് പിന്നെ ഒരൈ ഒരൊയിവും കിട്ടീട്ടില്ല.
ആുന്ന സമയത്ത് പിള്ളേർക്ക് സ്കൂൾ ലീവ്ള്ള സമയത്തെല്ലാം യാത്രകളൊക്കെ ചെയ്യാ. വയനാട്ടിലോട്ട് വന്നിട്ടുണ്ടാ?
വയനാട്ടില് കൊറേയി കല്യാണം കിഞ്ഞേരൊന്നും വന്നിട്ടില്ല.
ഉം ഉംഇൻശാള്ള വ ഇനില്ലെകാണാനിരിക്കുന്നേ എല്ലാരും വയനാട്ടിലോട്ടല്ലേ വരുന്നെ.
ആഹ് വെര്ന്ണ്ട് ഞമ്മുക്കും വര്നം ഒരു ദിവസം ഇൻഷാഅള്ള.
ഇൻഷാഅള്ളാ എവിടെയാ.
പിന്നെന്തൊക്കെണ്ട്.
എവിടിയ?
ബടെണ്ട് ഇന്ന് പൊർത്തൊന്നും പോയിറ്റില്ല. ആുമമ്പും കാര്യം നോമ്പോറ്റിര്ന്ന് അപ്പൊന്ന് പുറത്തൊന്നും പോയിട്ടില്ല.
ആ ആഹ് നോമ്പാണ് ഇന്നും നാളിം നോമ്പാണല്ലോ.
ആഹ് നാളീണ്ട് ഇന്ന്ടത്തതോണ്ട് നാളീട്ക്കണം. മക്കളൊക്കെ നോമ്പ്ട്ത്തീര്ന്നോ?
ം ഇപ്പാരരുന്നു എട്ത്തീര്ന്നു.
അ് ് വ ് ് ് ് ്എങ്ങനെ?
അ മച്ചല്ല
ആഹ് ണ്ട് ണ്ട് ണ്ട്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
ഞാനും ഉമ്മയും മൂപ്പരും നോമ്പ് ട്ത്തീന്ന്
ആ ആ
ഉം
ന്താ പറ്റി.
സ്പെഷ്യല് ഹ്ഹ
ഉം ആ എന്താണ് ഡി ഉണ്ടാക്കീയണത് പറയൂ.
ആ പത്തിരി. കോഴിക്കറി കോഴിപൊര്ച്ചത് കട്ട്ലെറ്റ്.
ഉം ന്റെ അതേ വിഭവങ്ങള് തന്നെആണല്ലോ.
എങ്ങനെ?
അതേ വിഭവം തന്നെആണല്ലോ.
അതെ അതെ അതെ ഹ് ങ്ങളും അത് തന്നെല്ലെണ്ടാക്കിയത് ് ്
ഉം കൊഴപ്പല്ല.
ആ പിന്നെ.
കര മാസം ഉണ്ടാക്കാറുണ്ടോ?
എങ്ങനെ?
കൽമാസ് ണ്ടാക്കാറുണ്ടോ? കൽമാസ ഉണ്ടാക്കീറ്റ്ണ്ടോ?
ഇല്ല ഇല്ല്യ അതെങ്ങനെ ണ്ടാക്കല്.
കൽമാസ് ബീഫിലാട്ടോ ടേസ്റ്റ് കൂടുതല് ചിക്കനെക്കാട്ടിലും കൂടുതല്. രുചികരായിട്ട് കഴിക്കാം പറ്റുന്നത് ബീഫിലാണ്. അതിനകത്ത് നമ്മള് സാധാരണ മസാലെണ്ടല്ലോ. നമ്മള അടയിലൊക്കെ ഫില്ലിങ് ആക്കൂല്ലേ അടയിലൊക്കെ നമ്മൾ മസാല നിറയ്ക്കുന്ന പോലെ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും അങ്ങനെയെല്ലാം വാട്ടി എടുത്തൻ ശേഷം ബീഫും മിക്സ് ചെയ്തിട്ട് നമ്മ അങ്ങനെ അങ്ങനെ മസാല
ഉം
മസാല മാറ്റ ആക്കിട്ട് നമ്മളെ അരിപ്പൊടിയും തേനയും ജീരകവും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് പൊടി വാട്ടി എടുക്ക
ഉം
അത് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ ചേർക്കണം കേട്ടോ രണ്ടും കൂടെ വരുന്ന സമയത്ത് അതിന് വേറൊരു രുചിയാണ് കിട്ടുന്നത്.
ഉം ഈ പൊടക്കില്ലേ
ആ ആ പൊടിയിലോട്ട് അത് വാട്ടിയെടുക്ക വാട്ടിയെടുത്തന് ശേഷം നമ്മള് ഉന്നക്ക ആായിട്ട കയ്യില് പരത്തി വെക്കില്ലേ ആ കയ്യിൽ അങ്ങനെ പിരുത്തിയിട്ട് ഈ മസാല കൂ അതില് നിറയ്ക്കാം
ആഹ് ആഹ്
അതില് നിറച്ചിട്ട് ഉന്നക്കായുടെ അതേ ഷെയ്പ്പ് തന്നെ കൊടുക്കുന്ന നമ്മള് അതേപോലെ നമ്മള് ആവിൽ വേവിക്കാം
ഉം ഉം
അതിന് വേവിച്ച ശേഷം
ഹും
നമ്മള് ഇന് മസാല തേക്കില്ലേ
ആഹ്
അതുപോലെ ശരിട്ട വറുത്തെടുക്ക വറുത്തെടുക്കന്ന് പറയുമ്പ എണ്ണയില് മുക്കി വറുക്കാനല്ല
ആഹ് ലേശം പറ ആഹ് ലേശ വെച്ചിട്ട്
നമ്മള് മീൻ ഇങ്ങനെയാ വർക്കുന്ന തിരിച്ചും മറിച്ചും ഒക്കെല്ല ഇട്ട് അങ്ങനെയല്ല വറക്കുന്നേ അതുപോലെ വറുത്തെടുക്കുക.
ഉം ഉം
ഉം ജീരായ ഫുഡാട്ടോ അത്
ഇങ്ങെൾ ഉണ്ടാക്കാറണ്ടോ?
അഹ്
ഉം ഉം
ഉം മറക്കരുത് ഒരു ദിവസം എന്താലും ഉണ്ടാക്കണം. എന്നിട്ട് പറയണം
ആ നോക്കട്ടെ
ഇൻ ഷ അല്ലാഹ് മോന്റെ സംസാരമാണല്ലോ കേൾക്കുന്ന
ആ മോൻ നല്ല കളിൽന്ന് കൊറച്ച നേരം ഉറങ്ങിക്കണ് അപ്പൊ ഒന്നിപ്പോ ഉറങ്ങ
ആ രാത്രിക്ക് എഴുന്നേൽക്കുവോ? ഉറക്കത്തില് എഴുന്നേൽക്കുവോ
ഉം ആദ്യം എഴുന്നനൽക്കലുണ്ടേനി ഇപ്പൊ എഴുന്നൽക്കലില്ല.
ആഹ് സമയം വരിയാണല്ലോ എഴ്ന്നേൽക്കുന്നെ അത് കഴിഞ്ഞാ പിന്നെ പിള്ളേർ അങ്ങനെ ഉറങ്ങിക്കൊള്ളും ഉറങ്ങിക്കൊള്ളും
ഉം ഉം എഴുന്നേൽക്കല്ലുണ്ട് ചായ കഴിച്ചിട്ട് കരയിലൊക്കെ ഉണ്ട്. ഒരാഴ്ച്ച ആായിട്ട് ആ കരച് ലില്ല
ഉറക്കട്ട അങ്ങനെ ആയിപ്പോോർന്ന
പിന്നെ
പോവാറുണ്ടോ
എങ്ങനെ
വീട്ടിക്ക്പോവറുണ്ടോ
ആഹ് പോവലുണ്ട് ഇപ്പൊ നമ്മള ഒറ്റക്കല്ലേ ഇപ്പ ഇ മീ ഹസ്ബൻറ ഉണ്ട് നമ്മള ഒറ്റക്കല്ലേ അപ്പൊ
അതെ അതെ ഇക്കനെ കിട്ടുമ്പോഴല്ലേ ഇക്കന ഇട്ടിട്ട്ങ്ങനെ പോവാനും പറ്റില്ലല്ലോ
ഉം ഉം ഉം ഉം നാട്ടില് ഇളപ്പില്ലല്ലെരസല്ലേ അപ്പൊ അങ്ങന
അെ അപ്പ്ര വീട്ട്ക്ക് പോവാൻ പാടിലല്ലോ ഇക്ക പോയി കഴിഞ്ഞ പോവാ ലോ
ഉം ഉ എംപോവലക്കെ കഴില്ല അവിടെ ആരില്ലല്ലോ നമ്മള ഉമ്മിം പ്പിം ഒറ്റക്കല്ലേ
ആ ചിന്ത അനപ്പ അനക്ക് അ ത് ശരിയാ ഉ അവര് തനിച്ചായി പോവല്ലോ
അ അതെ
വീടെ അവിടെ അടുത്താണോ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല മറന്നോയി ഉം ഉം
അടുത്തന്നെ
അ അവിടെ പോയാലും സുഖമാണല്ലോ പിള്ളേർക്ക് സ്കൂളിലേക്കൊക്ക വരാനായിട്ടല്ലേ
അങ്ങനെ തന്നെചെയ്യല് അവിടുന്ന് ആക്കി കൊടുക്കലാണ്
അവിടെും നടക്കാനുള്ള ദൂരമാണോ ഉള്ളെ
നടക്കലല്ലേ ഓട്ടറിക്ഷ ഞങ്ങങ്ങള് ഓട്ടറിക്ഷ വിളിച്ചിട്ടാണ് പോവല്
ഉ എങ്കിലും അധികം ദൂര രംഇല്ല
ആ അധികം ദൂരം ല്യ
ഉം ആണ് അന്ന് പറഞ്ഞു
നിങ്ങളവിടെ പുറത്തൊക്കെ പോയല് ഉണ്ടോ
ഉം പോവാറുണ്ട് ഇവിടെ യാത്രകള് ഭയങ്കര ഇഷ്ടാണ്
ഉ ഉം എവിടക്കെയ പോവല്
അല്ല എല്ലായിടത്തും എത്തു
അവിടെത്തന്നെ വയനാട് മാത്രോ അതോ പുറത്ത് എവിടെയെങ്കിലും ക്കെ
വയനാട് പിന്നെ മലേഷ്യ സിംഗപ്പൂർൊക്കെ പോണംെന്നുണ്ട് ഇൻഷാ അ
ഉ ഉം
അതെ ആഹ നമ്മള് കാണാത്ത സ്ഥലങ്ങളാണല്ലോ അതെല്ലാം
ആ കാണണം
അ യാത്രകള് ചെയ്യുമ്പോഴേ നമ്മള് ഒന്ന് റെഡി ആവുള്ളൂ
ആഹ് രസാണ്
അതെ
ഞങ്ങള് അവസാനം പോയത് കൊടക്കനാല് മൂന്നാറ്
പരിച്ചിറങ്ങിട്ടുള്ളുവോ എന്താണ്
എങ്ങനെ
പിള്ളേര് ഉറക്കി കൊടുക്കണ
ആഹ് വേണ്ട അവരൊറ്റക്ക് ഉറങ്ങും
ഉം ഉം രണ്ട് പേരും എങ്ങനെയാ കളിക്കുവോ വഴക്ക് കൂടുവോ
നല്ല കച്ചറയാണ് നല്ല വഴക്ക് കൂടും
രണ്ട് പേർക്കും വഴക്കുള്ളടുത്തല്ലേ സ്നേഹമുള്ളു
അതെ ചെറുത് ചെറുത്‌ അതുപോലെ തന്നെ ഭയങ്കര അടിയാണ്
ഏട്ടന്മാര് അടിയാണല്ലേ
ഏട്ടന്മാര് നല്ല അടിക്കും
ഏട്ടന്മാരുടെ ബുക്ക് പേന ഇതൊക്കെയാവും മോന് ആവശ്യം പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ചെയ്യുന്നേ
ആണ് നല്ല അടിയാ
ഉം
പിന്നെ
ഉം ശരി കേട്ടോ ഞാന് വിളിക്കാവേ.
ആഹ് ശരി ശരി
ആഹ്